അലോ
ഹലോ, ആഹ,
കേൾക്കുന്നുണ്ടാടാ.
ആ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയ വിശേഷം?
നല്ല സുഖം നിൻക്കോ?
സുഖം. കൊറെ ആയി വിളിക്കണം വിചാരിക്ണു സമയം കിട്ടാഞ്ഞിട്ടേ.
അതെ തെരക്കല്ലേ ഇപ്പൊന്നാമത് സ്കൂൾ തൊർന്നില്ലേ?
ആ, അതാണ് സ്കൂൾ തൊർക്ക്ന്നെനു മുമ്പ് വിളിക്കണം വിചാരിചിനി. പിന്നെ ഈ മക്കൾക്ക് യൂണിഫോം എടുക്കലും പർചെയ്സേം സാധനങ്ങൾ വാങ്ങാൻ.
വാങ്ങല്ലോആ അത് ശരി വാങ്ങിറ്റല്ലാം കയിഞ്ഞ സാദനം വാങ്ങി കയ്ഞാ?
ആഹ്, അതൊക്കെ കഴിഞ്ഞു. നോട്ട്ബുക്ക്ക്കൊക്കെ കൊർച്ചീസം മുമ്പേ വാങ്ങി വെച്ചു.
ആഹ, നോട്ട്ബുക്ക് ഒന്നും സ്കൂളിൽ നിന്ന് കിട്ടൂല?
ഇല്ലല്ല നമ്മള് പുറത്തുന്ന് വാങ്ങണം. ആഹ, ആ, അത് കിട്ടും അത് വാങ്ങി. ഹേയ് യൂണിഫോം എടുത്തിയില്ല ഈതണ കഴിഞ്ഞ പ്രാവശ്യത്തണ്ട്.
അടിച്ച എന്നിട്ട് അത്?
അല്ല അങ്ങനെയല്ല തയ്ച്ച തന്നെ അവള് തടിയ നീളൊന്നും അങ്ങനെ. വക്കാതോണ്ട് അയിനൊന്നും ഉം അതന്നെ വിചാരിച്ച് ഇടാൻ തൊടങ്ങിയിട്ടില്ല ഈ ഒരാഴ്ച.
അതെ കളർ അല്ലേ. എന്റെ മക്കളും കളറായിട്ട ഒരാഴ്ച.
ആ, ഇനി നാളെ മുതൽ യൂണിഫോം പറഞ്ഞിട്ടിണ്ട്.
പറഞ്ഞിട്ടുണ്ട് അതെ. ഒരാഴ്ച എന്തായാലും പുതിയ കുട്ടികൾ ആരെങ്കിലല്ലാം ഉണ്ടെങ്കിൽ അവര് അങ്ങനെ അല്ലേ ഇടുള്ളൂ. കളർന്നെ ഇട്ടിട്ട്. അതുകൊണ്ട് അവരും പറഞ്ഞ് നമ്മള് മാത്രം യൂണിഫോം ഇട്ടിട്ട് പോകുന്നില്ല. ഈ പ്രവിശ്യം കളർടാം അങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ് കളർ തന്നെ ഇട്ടെ. ആഹ, ഇനിയിപ്പം നാളെ മുതൽ വേണം തുടങ്ങാൻ.
ഉം. അങ്ങനെ തന്നെ ഇവിടെ ഒരുവിധം സ്കൂളിലൊക്കെ അങ്ങനെ തന്നെയാ തോന്നണ.
ആഹ, പക്ഷെ ഭയങ്കര ഇതല്ല സ്കൂൾളുണ്ട് സ്ട്രിക്ട് ആയിട്ട് പറയുന്ന സ്കൂൾ എല്ലാം. അങ്ങ്ന യൂണിഫോമ് തന്നെ ഇടണം ഒന്നാം ദിവസം മുതലേ ഇടണം ഉം വേറെന്താ ഭക്ഷണം കഴിച്ചാ നാസ്തെല്ലാം കഴിഞ്ഞാ
ആഹ് അത് കഴിഞ്ഞു ഉച്ചത്തേക്കുള്ള പരിപാടി ഇങ്ങനെ നോക്കിയിരുന്നു അയ്ൻ്റെ എടേല് ഒന്ന് നിന്ന ഒന്ന് വിളിക്കട്ടേന്ന് വെച്ചതാ
അതെല്ലേ ആഹ് പിന്നെ എന്തേ ഉണ്ടാക്കിയ രാവില ഭക്ഷണം
രാവിലെ ദോശ
ദോശാ
ദോശേം ചട്നി ചട്നിയും ചമ്മന്തിയും
ആഹ് ചട്ട്ണീം ചമ്മന്തി അതെന്താ
ആഹ് ചട്ട്ണി ഏർന്നത് തേങ്ങ തേങ്ങയും പച്ച മൊളകും ഇഞ്ചിയും വെച്ചിട്ട് ചട്ട് ചട്ട്ണി ഉണ്ടാക്കി
ഏ ടൈറ്റ് യെറ്റാ അരക്കുന്നേ തിക്കില്
ആഹ് അതെ അതെ അങ്ങനെ. പിന്നെ ചമ്മന്തീന്ന് പറഞ്ഞാ സവാളയും തക്കാളിയും കൊറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ട് ചെറ് ചെുതായിട്ട് ഒന്ന് വാട്ടും ചെറുതായിട്ട് ഒന്ന് വല്യ വല്യ കഷ്ണമായിട്ടൊന്ന് വാട്ടീട്ട് ആദ്യം വെളിച്ചെണ്ണേല് ഉഴ്ന്ന് പരിപ്പ് പൊട്ടിക്കും എന്നിട്ട് സവാളയും തക്കാളിയും ഉം ഒണക്ക മൊളക് ഇണ്ടങ്കി ആഹ് ആഹ് ഒണക്ക് മൊളക് ഇണ്ടെങ്കി ഇടാ അതില്ലാന്നുണ്ടെങ്കി നമ്മള് മൊളക് പൊടി ഇടാ എന്നിട്ട് ഒന്ന് വെറ്തെ ജസ് റ്റൊന്ന് വാട്ടി എടുത്തിട്ട് പിന്നെ മിക്സിയിൽ അരച്ചിട്ട് കട പൂട്ടിക്കാ
അത് ആഹ് അത് ശെരി അങ്ങന നാൻവെജ് നമ് നമ്മള് ഇഡ്ലി ഈ ചട്നി എന്ന് പറയും അത് നമ്മള് തേങ്ങ അരച്ചേല് കൊറച്ച് വെള്ളം ചേർക്കും
ആഹ് അങ്ങനെ ആഹ് അതേപോലെ ഇച്ചിരി വെള്ളം ഒഴിക്കും നല്ല പോലെ വെള്ളത്തിലല്ല
അഹ് ഇത് നല്ലപോലെ വെള്ളം ഒഴിക്കും നല്ല പോലെന്ന് പറയുമ്പ ഈ കറി രൂപത്തില്. ഇങ്ങന മുക്കി തിന്ന്ന്ന ടൈ അല്ല ആഹ് കറി പോലെ ഇങ്ങനെ ഒഴിക്കാ പിന്നെ ഇതുപോലെ ചട്ട് ഏഹ് എന്തെങ്കിലും ചമ്മന്തി എല്ലാം ഉണ്ടെങ്കില് സൈഡായിറ്റ് കൂട്ടാം ഹോട്ടല്ലന്ന് തിന്ന പോലെ
ആഹ് അതെ ആഹ് ഇവടെ മക്കക്ക് അത് രണ്ടും വേണം
അതെല്ലേ അഹ് സാമ്പാർ ഉണ്ടാക്കോല്ലോ
ആഹ് സാമ്പ ആഹ് സാമ്പാറ് ഉണ്ടാക്കും സാമ്പാറ് ഉണ്ടാക്കുമ്പൊളും ഈ ചമ്മന്തി യെ കിട്ട് കിട്ടിയാ നല്ലതാണ് അവർക്ക്. ഞാൻ ചെല ദിവസങ്ങളില് എനിക്ക് തോന്നുന്ന ദിവസങ്ങളില മൂടുളള ദിസ
ഇണ്ടാവൂല ആഹ് ചെല ദിവസം മടിന്നാല് അതിങ്ങെ ഒന്നും. ഒപ്പിക്കും അല്ലേ പിന്നാ ഇങ്ങനത്തേല് നമ്മള് മറ്റേ സാധാ സാമ്പാറ് ഇണ്ടാക്കിയാ മതി പരിപ്പ് എല്ലാ ഇട്ടി മറ്റ്ള്ളേ സിമ്പിള് ആയിട്ടുള്ളേ
ആഹ്
ഏതാണ്ട് കൊറേ ആഹ് കഷ്ണങ്ങളെല്ലാം ഇട്ട് മറ്റേ സാധാരണ സാമ്പാർ പോലെ ആക്കണ്ട എന്റെ വ് ഇണ്ടാക്കും ഏട്ടത്തി ഇണ്ടാക്കു അത് നല്ല രസം ഉണ്ടാവും തിന്നാൻ വേണ്ടീട്ട് അതിങ്ങനെ കൊറേ കഷ്ണങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് കഷ്ണോ പിന്നാ നൽ കൊറച്ച് ലൂസായിട്ട് ഇഡ്ലിക്കെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊ രസം പരിപ്പ് ഇട്ടിട്ട്
കെഴങ്ങോ ക്യാരറ്റ് അങ്ങനെ
ആഹ് അങ്ങനെ എന്തെങ്കിലും ആഹ് അങ്ങനെ ഇട്ടിട്ട് സാമ്പാറ് പൊടീല് ഇട്ട് ചെയ്താ മതി. നമ്മളും സാധാരണ ചോറ്ന് സാമ്പാറ് വെക്കുമ്പോ കൊറേ കഷ്ണം ഇടൂല്ലേ
ആഹ് ആഹ് നല്ലതാ ഉം
ഈ ഉയുന്ന് ദോശയാ
ആഹ് ഉഴ്ന്ന് ദോശ അവിടെയോ നിങ്ങളെന്താ ഇണ്ടാക്കാറ് ഉള്ളേ
ആഹ് അത് ഉണ്ടാക്കലുണ്ട് അല്ല ഞാനീ ചട്നിയും ഇതും കോമ്പോനേഷൻ പറഞ്ഞാല് ഞാൻ ചോദിക്കാ ഏ പക്ഷെ അരിദോശ അരിദോശക്ക് ചേരൂലാലോ അതൊന്നും
ആഹ് ഇല്ല ഇല്ല
വേറെന്താ
അങ്ങനെ ഉ ഉച്ചത്തേക്ക് ചോറ് വെന്തിട്ട്ണ്ട് പിന്നെ ചക്കക്കുരുണ്ടേര്ന്നു ചക്കക്കുരു പിന്നെ മാങ്ങ കയ്യാനായി അത് മഴക്കാലായീലെ അ ഇപ്പം മഴ മാങ്ങയൊക്കെ ചെനച്ചൊടങ്ങി അപ്പോ രണ്ടെണ്ണം ഞാനവ്ടെ പച്ചക്ക് വെച്ചിര്ന്നു വലിയതല്ലാത്ത
പഴുത്തിട്ട്ണ്ടാ?
അഹ് മരത്തെ തന്നെ വെച്ചോ ഇനിയിപ്പ വെച്ചോണ്ടിരുന്നാ പുഴു കേറും
ആഹ് അതേലേ ആ നല്ല മധുരണ്ടാവോ
അ ആഹ് പിന്നെ മിനിഞാന്ന് ഉമ്മ കൊറച്ച് വേണംന്ന് പറഞ്ഞപ്പൊ പറിച്ച് കൊട്ത്തപ്പ നല്ല മധുരാ ആകെ കൊ കെയ്പ്പല്ല ചെറിയ മധുരത്തിലും അച്ചാറിട്ട നല്ലതാണ് ടേസ്റ്റാണെന്ന് പറഞ്ഞ് ഉമ്മ കൊർച്ച് കൊണ്ടോയി അപ്പം ആ സമയത്ത് ഞാൻ കൊർച്ച് പച്ച കണ്ടപ്പൊ ഞാൻ അവ്ടത്തന്നെ വെ വെച്ചു മരത്തില് അത് ഇനി വെച്ച് കഴിഞ്ഞാല് ചെലപ്പോ
ആഹ് പഴുക്കാൻ മാത്രല്ല പഴുത്ത് കഴിഞ്ഞാൽ ആരും അടിച്ച് മാറ്റുവേം ചെയ്യും ഇ കിളികളെ കൊണ്ട് തീരെ നിക്കാൻ പറ്റൂല നമ്മളെ പപ്പായ മരത്തില് നല്ലൊരു പഴുത്ത കുഞ്ഞു പപ്പായ കണ്ടീന് പറിക്കണം പറിക്കണം പറിക്കണംന്ന് അടുക്കളയില് നിന്നാല് കാണും നേരെ മുമ്പില് അപ്പം എപ്പളും പറിക്കണം പറിക്കണംന്ന് വിചാരിച്ച് നിക്കും കൊറച്ച് വാർപ്പിന്റെ മേലെ ക്കേറീട്ടെല്ലാം പറിക്കണ്ടതാ പിന്നെ നോക്കുമ്പൊളാണ് അതിന്റെ പകുതിയെ അവിടെ മരത്ത്മ്മലൊള്ളു ബാക്കി അവരടിച്ച് മാറ്റിക്കൊണ്ട് പോയി ഉം
എങ്ങനെ ഇവ്ടെ പേരക്കങ്ങനെയാ നമ്മള് അ അതായിട്ടില്ല നാളെ നാളത്തെ ഒരൂസം കൂടി വെക്കട്ടെ എന്നിട്ട് കഴിക്കാം ഏഹ് പറിക്കാന്ന് വിചാ ഓർക്കും പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോ അത് പകുതി കഴിച്ചിട്ടുണ്ടാവും ആഹ്
അവര് തീരെടുക്ക ആദ്യം എല്ലാണെങ്കില് അതെല്ലാം കട്ടെയ്തിട്ടെല്ലാം തിന്നലന്നേണ്.
ആയി ഉം അതൊന്നും പറ്റിയില്ല.
വന്നതിന് ശേഷം തീരെടുക്കൂലാല്ലോ.
ആഹ് എന്നിട്ട് ഞാൻ മക്കളെടുത്ത് പറയെ, ആ അത് ഇപ്പ കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പറിക്കാന് ചാടിക്കാന് ഇപ്പോ കിട്ടിയില്ലല്ലോന്ന് പറയുമ്പോ അവരും കഴിക്കട്ടുമ്മ അവർക്കും കഴിക്കണ്ടേ.
ആഹ് അതെ അത് ശരി ഹി ഹി അവരത് അങ്ങനല്ലല്ലോ. നമ്മള്
ആഹ് അതെ അതെ അതോണ്ട് പിന്നൊരു സങ്കടം തോന്നൂല്ല അവരും കഴിക്കട്ടെ.
ഇഹ് പിന്നെ മഴയാ ഒരേ മഴയാ?
ഇല്ല ഇന്ന് കൊറച്ച് ചെറുതായിട്ട് പെയ് ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് വെയ്‌ല് ഇണ്ട്. ഇണ്ട് വെയ്‌ല്ന്ന് പറയാനൊന്നുല്ല അങ്ങനെ മൂടലില്ല.
നമ്മളിവിടെ നല്ല മഴയാത് കൊണ്ട് എന്താ ലീവാ മദ്രസക്കെല്ലാം.
അതെ ആഹ് ആഹ് ഞാൻ കണ്ടു വാർത്തേല്. അങ്ങനെ ചെല സ്ഥലങ്ങളിലൊക്കെ ഉം.
ഇത് വന്നിനാ അലേർട്ട് വന്നിനാ ഫോണില്?
ആഹ് വന്നായിരുന്നു ഉം.
ഇതന്നെ ആഹ്.
ഇന്നലെ വൈകുന്നേരം എല്ലാ സ്ഥലങ്ങളിലും നല്ല കാറ്റും മഴയും വരാൻ സ ഒരു നാല് മണിക്ക് ഫോണില് അലർട്ട് വന്നു.
പറയണ്ട വിധത്തിലുള്ള മഴ ഇന്ന് പെയ്തിട്ടില്ല.
ഇല്ലില്ല ആഹ് അതുപോലെ വയനാടൊക്കെ ഇത് നിർത്തിവെച്ച് ആ ഇത് അപകടണ്ടായ സ്ഥലണ്ടല്ലോ ഉരുൾപൊട്ടലൊക്കെണ്ടായ ഉം അവിടക്കൊക്കെ വിസി വിസിറ്റെർസിനെ ഒന്നും അനുവദികണില്ല ഒക്കെ നിർത്തി വെച്ചുന്ന് പറഞ്ഞ് ന്യൂസ്
അതെലേ ഉം മഴയാവുമ്പം ഭയങ്കര പേടിയല്ലേ എന്താ ചെ എന്തേന്ന് തിരിയൂല പൊറത്തെറങ്ങാനും തോന്നൂല ഭയങ്കര ഒരു പേടിയാന്ന്ണ്ടാ മക്കളെ ആയാലും നമ്മളെ ആയാലും
ഉം പേടിയാണ് അതെ ഇന്ന് മദ്രസ വിട്ട് വന്നപ്പോ മോള് പറയാ അവിടെ ഒരു മീൻ ഉണ്ട് ഉമ്മച്ചേ ചെറിയൊരു തോടുണ്ട് ആ വീടിന്റെ മുമ്പിലുള്ള ഒരു തോട് അപ്പൊ ഒരു ഉമ്മി ഒരു മീനുണ്ട് മ്മാ പിന്നെ കൊറച്ച് വെള്ളത്തിലിരിക്കണെ ഞാൻ അതിനെ പോയി എടുത്തിട്ട് വരാം അത് ചാവും ആഹ് വെള്ളം മറ്റാനായിറ്റ്ണ്ട് ഞാഅത്ട്ത്ത്ട്ട് വരാന്ന് പറഞ് പറഞ്ഞ ഒര്അ ആഗ്രഹല്ലേച്ചും പോയി അപാവളവ്ക്ക് അങ്ങനെ കാണുന്നെ പോയി അതേപോലെണ്ട് തിരി ച്ച് വര്ന് അത് നെകാണല്ല വേറെ പ്ള്ളേര് കൊണ്ടോയി തോന്ന്ണു
ഓ അത് ശെരി എല്ലടാ മഴ പെയ്തിറ്റും അതില് വെള്ളം വന്ന്ട്ട്ലേ
വെള്ളംണ്ടാവാറ്ണ്ട് ഞാനിപ്പന്നും ന്നലെ പക്ഷെ എന്താണാവോ അവള് പറണ ഹ് ഞാകൺ ടില്ലല്ലോ അവള അങ്ങനെ പർണപ്പ ഞാൻ പോയിച്ചു ഇത്ര മഴ പെയ്തിട്ട് അദ്ല് വെള്ളം വെള്ളംകുത്തിഴുകി പോ സ്ഥലാണ് ഇഞി വേറെന്തെങ്കിലും കുഴിയിലാണോ എനിക്കറിയില്ല അവള് തോട്ന്നാ പറഞ്ഞതെയ് പിന്നെ അവള് പറയുന്ന ല്ലേഞാകേട്ടെ അതൊര്ച്ചിരി സൽത്തൊരു കൊറച്ച് വള്ളത്തിലാണ് ന്ന് പർണു
എണ്ടത് അതെ അതോണ്ടാ മറ്റായിരിക്കും എന്തായാലു ആരായാലു രക്ഷിച്ചിട്ടയിന രു ജീവൻ കൊടുക്കട്ടെ
പോയി അതാരോ കൊണ്ടോയിറ്റ്ണ്ട്ർ ണു പിന്നെ വന്നിട്ട് പറ്യേണേയ് മത്തി ണ്ടവ്ടെ മത്തി ഹോ പ്പഞാൻ ചിന്തിച് ഒമാ
അതോട്ടിലാ
അവള് പറയാ അവൾക്ക് മീന കണ്ടപ്പോ മത്തിയായിട്ട് തോന്നിട്ടുണ്ടാവോയ്
ഹ ഹ ഹ
ഉ മത്തിയോ വേറെ മത്തിയതാമ്മളെ തോട്ടിലൊന്നുണ്ടാവുല പൊഴമീനൊക്കെയലമ്മള് തില് പാട ത്തും ഉം തോട്ടിലക്കതാ വര്യാ അത് കടൽലേ കിട്ടൊള്ളൂന്ന് പർഞ്ഞോ ട്ത്തെ അതെന്തം അങ്ങനെ അപ്പെന്താ മത്തി ഇവടൊന്നും ഇണ്ട പുഴയിലൊന്നും ഇണ്ടാവാത്തത് ആഹ്
നൂ ഇന്ന ഒരേസ് സംശയാരി
ആഹ് അതെ ഉം ഞാന അങ്ങനെക്ക ആദ്യൊക്ക കേക്കുമ്പൊ ഞാനയിന് ഉം ആഹ് ന്നൊക്ക പർഞ്ഞ് മൂളും
ആഹ് ട്ടീ വി ഓണാക്കി വെച്ട്ട് അടുത്ത എന്തായിരിക്കും ഞമ്മളോട അവൻ ചോയിക്ക ഞമ്മക്കെന്നെ അറിയണ്ടാവുലാലൊ ആഹ് ഇവനെ കാണാൻ ക്ഷമയില്ല
ആഹ്
ഇപ്പ ഞാനെന്ത് ചെയ്യുന്നറിയൊ അപ്പൊ പിന്നെ അവരെന്തേലും സംശയം ചോയിക്കുമ്പൊ ഞാൻ പറഞ്ഞൊട് ക്കു അപ്പൊ എന്താപ്പ കടൽല് മത്തി ഇവടെ മത്തി ഇല്ലാത്തത് ഏഹ് മത്തിയെന്നേണ് അവള് തർക്കിക്കും മത്തിയെന്ന്യാ മത്തിയെന്ന്യാന്ന്
ആഹ് അത് ശരി അവർക്ക് കൊറേ കൊറേ മീൻന്റെ പേര് അറിയൂലാലൊ തോട്ട്ലെ മീനേത ണ്ടാവ്ന്ന മീനേത
ആഹ് അതില് ഞാൻ പറഞ്ഞൊട്ത്തത അപ്പൊ നമ്മള് പർ നമ്മക്ക് അറിയ്ണത ആദ്യൊക്ക ഞാന് അങ്ങനെല്ല ഇങ്ങനെ പിന്നെ നമ്മളവ നമ്മളവ ഓരൊ അറിവ്കള് അങ്ങനെണല്ലൊ കിട്ട്ന്നത്
ആഹ് അത് ശരി. അവടെ തോടെല്ലണ്ട് കുളിക്കാനെല്ല പറ്റൊ
ആഹ് ഇവടൊരു കൊളണ്ട് കൊറ്ച്ച് ഞമ്മളെ വീടിന്റ അടുത്തൊന്നല്ല ആഹ് ഒരു അഞ്ചാറ് വീടപ്പറാണ് അതില് ഇങ്ങന ആഹാ പ്രൈവറ്റ് കൊളാണ് അപ്പ എല്ലാരും വരും അല്ല ആയണ്ട്ട്ട അവള അങ്ങനെ പോവല ആഹ് കൊളത്തിന്റെ അട്ത്ത് ചെറിയ തോട് പോലെ നമ്മള റ മെയി റോഡിന് ഞമ്മള വീട്ടിലേക്ക് വര്ന്ന റോഡ് സൈഡില് ചെറിയൊ തോട്ണ്ട് ആഹ് ആഹ് കൊളം നെറ്ഞ്ഞ്ട്ട് ഈ തോട്ട് കുട വള്ളം വരും
ആഹ് അത് ശരി ആഹ്
തൊടാനം നമ്മളൊര് മുട്ടിന്റൊക്ക അത്രെള്ളു ആഹ് തോട്ടിന്റ അട്ത്താണ് ഇപ്പ ഈമീനെ കണ്ടൂന്നും പർഞ്ഞ് ഞാൻ പിടിച്ചിട്ട് വരാർഞ് ഒര് കപ്പ് പ്പും കൊണ്ട് പോയിര്ന്നു
പോയത് തിരിച്ച് വന്ന് അതേപോലന്നെ തിരിച്ച് വന്ന് അലെ
ത്തിലേക്കൊന്നും പോവൂല ഉം പർഞ്ഞ് കൊടുക്ക്ണോണ്ട്.
ആഹ് അത് ശരി ഇനിയിപ്പ ഈ മഴക്കാലയത് കൊണ്ട് കൊളവെല്ല ഭയ ങ്കര പേടിയുവ വേറെന്താടാ ഇന്ന പിന്ന ശരി ഇന്നന്റെ പണി നടക്കട്ടെ.
ആഹ് ശെരിയെട.